ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം
ഓ സുഖമായിട്ടിരിക്കുന്നു നല്ല വിശേഷം വിശേഷങ്ങള് മഴയൊന്നും ഇല്ല മഴയൊന്നുമില്ല നല്ല ക്ലൈമറ്റ്
പിന്നെ ഇവിടെ ഇങ്ങനെ മൂട്യോണ്ട് നിക്കുന്നുണ്ട്
ആണോ നമക്ക് നമുക്ക് ഇവിടെ മൂന്നാല് ദിവസമായി മഴ പെയ്തിട്ട്
അന്നെ ഇവിടെന്നാ നൈറ്റില് കിട്ടുന്നുണ്ട്
ആണാ നമുക്ക് രാത്രിലും മഴയില്ല ഒന്ന് ഒന്ന് ചാറീട്ടണം
അതെ ഓ പക്ഷെ ഇവിടെ കിണറ്റിലൊക്കെ വെള്ളം കുറവായി നു
മഴത്തും കൂടില്ലേ
മഴയത്ത് കൂടിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പ ഇങ്ങനെ രാത്രിൽ എങ്ങനെ ചെറുതായിട്ടുള്ള മഴയല്ലേയുള്ളൂ ഷെപ്പാക്കെ നല്ല വെയിൽ എന്നുമിങ്ങനെ മൂട്ടിയോണ്ടാണ്
ആ അതല്ല ഈ വർഷേ- പൊതുവേ കാലവർഷം തുടങ്ങിയാ നല്ല മഴ പെയ്യുന്നില്ലേ ഈ വർഷം മഴ കുറച്ചല്ലേ കി- നമുക്കൊക്കെ കുറച്ച് മഴയെ കിട്ടിയുള്ളൂ ഉം ഇപ്പൊ പിന്നെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വരും
അതെ ഒരു റെഡ് അലേർട്ട് മാത്രമല്ലേ വന്നിട്ടുള്ളൂ മറ്റേ എത്ര റെഡ് അലേർട്ട്
ആ സത്യമാണ് ആ മഴ നല്ല മഴ പെയ്യുന്ന അല്ല നിങ്ങക്ക് മഴ പെയ്താല് അങ്ങനെ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുള്ള ഏരിയ
ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളരിയില്‌ പക്ഷേ വെള്ളം റോട്ട- അതിലുംനല്ല വെള്ളമി നമ്മടത് മെയിൻ റോഡി്- സൈഡിലാണ് അപ്പം നല്ല വെള്ളം കേറും റോട്ടില ഈ ഓവുപാലങ്ങളൊക്കെ ഇണ്ടല്ലോ അതൊക്കെ ഇപ്പോ ചെറിയേതാക്കും ണ്ടാവല് അപ്പം റോഡിലോട്ട് വെള്ളം വരിക അത് നിറഞ്ഞ കഴിഞ്ഞാല് റോ വീട്ടിലോട്ട് വരും അപ്പ അത് നമ്മളെ വീട്ടേക്ക് കേറും
ആഹ് അത് പണ്ടൊക്കെ ആഹ് പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പം കുഞ്ഞിനാളി എന്തൊരു മഴയാ പെയ്യുന്നത് പക്ഷെ എന്നും പറഞ്ഞ്- റോഡ് ഒന്നും അദ് അ- ഇത്രയും വെള്ളം ആവത്തില്ലായിരുന്നു ഇപ്പൊ ഒരു ചെറിയ മഴ പെയ്താ മതി റോഡും ആഹ് ഏ പിന്നെ റോഡ് പണിയും ഉം അങ്ങനെ അതക്കെ അതിന്റെ കറക്റ്റ് ആയിട്ട് രീതിയിലായിരിക്കും ഇതില്-
അതെ ഓല് ചെറിയ ഒരു ഓവുപാലവാ ഇപ്പൊ ഉണ്ടാക്കണേ രണ്ട് സൈഡിലും ചെറ ചെറിയത്ണ്ടാക്കിയ അതുകൊണ്ട് വെള്ള ഇതില് പോകുന്നില്ല
മഴ പെയ്താ സിറ്റിയിലോട്ടൊന്നും പോവാനേ- പറ്റത്തില്ല മൊത്തത്തി വെ നമ്മുടെ മുട്ടപ്പം വെള്ളമായിരിക്കും മുട്ടപ്പം വെള്ളം അത്രയും- കഷ്ടപ്പാടാ
ഇവിടെ അങ്ങനെയാണ് ഇവിടെ വീട്ടിന്റെ ഉള്ളക്ക് വെള്ളം കയറും ഉള്ള് ഇല്ലാ മുറ്റത്തക്ക് വരെ ഈ പ്രവശ്യം ഒരു വെട്ട അന് വന്നിട്ടുള്ളൂ മുറ്റത്തേക്ക്
നമുക്ക് അങ്ങനെ ആ ഒരു മഴ പെയ്താൽ സിറ്റിയിലോട്ടും ജോലി ക്ക് പോകുന്നവർക്കായാലും പഠിക്കാൻ പോവാൻ നമുക്ക്- സിറ്റിലോട്ടെ പോകാനേ പറ്റത്തില്ല അത്ര വെള്ളപ്പൊക്ക ആയി തോന്ന്ണു ആഹ് വണ്ടിയൊക്കെ ടു വീലറൊ ക്കെ ഉരു ട്ടി പിടിച്ചോണ്ടാ വരുന്നത് പറയും അത് മെ അഴ് വെള്ളം അല്ലിയോ മഴയാ
ആഹ് നമ്മുക്ക് അ യിലെ നടക്കാനും കയ്യൂല.
പിന്നെ ഈ മഴക്കാലം എന്ന് പറഞ്ഞാ പിന്നെ പനിക്കാലവും കൂടെ. ഇപ്പൊ ങ്ങ് പനിയുടെ ഒരു സീ സണാണ്. മഴ പെയ്തിതെങ്കിലും ആഹ പനി വന്ന് ട്ട് ആഹ് ചുമ വരും. ചുമ വന്നാ അത് വിട്ടുമാറത്തില്ല. അതിങ്ങനെ രണ്ട് ആഴ്ച ഇങ്ങനെ ചുമ
ആ അല്ല സൺഡേ തുടങ്ങിട്ടുണ്ട് പാനി ഡോക്ടറെ കാണിച്ചു ഇന്ന്ന്ന് സ്കൂളിലോട്ട് പറഞ്ഞ വിട്ടിട്ടുണ്ട്.
ആ എത്ര ദിവസം ഒന്നും പറഞ്ഞ സ്കൂള മുടക്കിയിരിക്കുന്നത് ആ ഒന്നന്ന് ആ അത ഒരു ദിവസം പോയിത് ആ കണ്ടിന്യേഷൻ അങ്ങ് പോകും പഠിക്കുന്ന ആ അതാ ടീച്ചർമാർ പറഞ്ഞഞ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ടീച്ചർമാർ പിന്നെ സംശയമൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കും നോട്ട്സൊക്കെ അയച്ചും കൊടുക്കുകൊക്കെ ചെയ്യും എന്നാലും ആ ഒരു ആ
എന്നാലും ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കില് സ്കൂള തന്നെ പോകണം.
ഓൺലൈൻ ക്ലാസ് ഇണ്ടായിട്ടും
ആ സത്യാണ് ആ എന്റെ മോനൊക്കെ ഇരുന്നു ഉറങ്ങുവമായിരുന്നു ഓൺലൈൻ ക്ലാസില പിള്ളേരല്ലേ അവർക്ക് കുറയ നേര ഇരിക്കുമ്പോ ബോറടി ഫോണും എ ഇപ്പോ അതല്ലേ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച നേരം നോക്കി ഇരിക്കുമ്പ നമ്മ ഇരക്കുകൊക്കെ ചെയ്യും ഉം അതും കുഞ്ഞു മക്കളല്ല അന്ന ഈ കോവിഡ് സമയത്തൊക്കെ അവര് ചെറിയ കുട്ടികളായിരുന്നു ഉം ആ ആ അതെ മറ്റേ നമുക്ക് കോവിഡൊക്കെ വന്ന് എന്തൊരു ബുധമുട്ട് നമക്ക് വീട്ടിലക്കെ എല്ലാർും രുന്നു പക്ഷെ നമുക്കങ്ങ് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് ായിരുന്നു നമ്മള് ജോദിച്ച സാധാപനെയാണ് ആ നിരയാക്ക് വന്ന് ആ ര ദിവസ പടുത്താക്ക വന്ന് അങ്ങനൊയിട്ട് പിന്നെ പോടെ ചെയ്തപ്പൊ അറിയുന്ന പോടന്ന് പക്ഷെ അപ്പഴത്തേും നമ്മുടെ കോവിഡ നമ്മു ബുധിുട്ടക്ക കോടാന്ന് കേട്ടപ്പോ പിന്നെ ഭയങ്കര തൻഷൻ അ
അതായത് ഹസ്ബൻഡറിന്റെഏട്ടന്റെറെ അനിയന്റെയും ഒക്കെും ട്ടിലുണ്ടായിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടായിട്ടില്ല
ആ ആ നമ്മൾ ഈ കോവിഡിന്റെ ആ പീക്ക് സമയമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇതത് ആ ഒരു പീക്ക് സമയത്ത ആായിരുന്നെങ്കിൽ ആ പേടി അ ആൾക്കാാര് കോവിഡന്നല്ല മരിച്ചത് എല്ലാം പേടിച്ചിട്ടും ആ പേടിച്ചിട്ടായിരുന്നു മരിച്ചത് ആ ശരിക്കും ആദ്യം എല്ല അമ്മക്കൊക്കെയാണ് അമ്മന്ന് പറഞ്ഞാൽ മാത്രല്ല അമ്മയ്ക്കൊക്കെ പ്രായമുള്ളതാണ് പക്ഷെ അന്ന് നമ്മള്െ സാ ന മമളരിക്ക സാ അനെ വിചാരിച്ച ആർക്കും പ്രശ്ന ോ തോന്നെ ഹോസ്പിറ്റലൊന്നും പോയില്ല ഉം ഉ ഉം പാരസെറ്റമോള ഒക്കെ ഉണ്ടായിരുന്നു ചന്തക ഹോസ്പിലി ഭവാന ബേടി ആ അങ്ങനെ അങ്ങ് മാറി അങ്ങനെ എല്ല ഉറപ്പാ പിന്നെ എല്ലാർക്കും ഇങ്ങനെരുന്നണ്ട മേച്ച ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാണ് സ്റ്റ് ചെയ്തപ്പ ഈ ഉ ഉ പനി മാ യാൾക്കൊക്കെെ ടെൻഷൻ അയ്യോ നമ്മളെല്ലാരും കൂ ഒന്ന ചായുകൊണ്ട് പിന്നെ അങ്ങനെ ക്വാറൈൻ വീട്ടീന്ന് വിളി ഇറങ്ങത്തിത്തിലുരുന്നു ഗേറ്റ് പോലും തുറക്കത്തില്ല ആഹ പിന്നെ അയൽക്കാരൊക്കെ സ് സാധനമൊക്കെ മേടിച്ച് ഗേറ്റിന്റെ അടുത്ത് കൊണ്ട് വെച്ചേക്ക ആ പക്ഷെ നല്ല ഹെൽപ്പാര്ന്ന്. എല്ലാരും ആ ആ അങ്ങനെയൊക്കെ ഒരുപാട് ആ അമ്മക്കെ ആഹ ആ സത്യാണ്.
പ്രശ്ന അതെ എല്ലാം നമുക്ക് പേടി വരുന്ന പ്രശ്നമാണ്.
ചിക്കൻ ബോക്സ് ഒക്കെ വരുന്നത് ശരിക്കും ഒരാൾക്ക് വന്ന് കഴിഞ്ഞോ എനിക്ക് വരുമോ വരുമോ എന്നുള്ള. ടെൻഷൻ അടിച്ച തന്നെ
ചിക്കൻ ബോക്സ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാന് ടെൻതിൽ പഠിക്കുമ്പോ പക്ഷെ എന്റെ അനിയത്തി അന്ന് രണ്ടര വയസ്സായിട്ടുള്ളായിരുന്നു അപ്പം അത് സമയം പറയുന്നത് ഒരുര്ക്ക് നമ്മ എടുത്ത് വരണ്ട എന്ന്. പറഞ്ഞാലും ബരുലോ ആ. ടൈം ആണല്ലോ എന്നിട്ട് അവൾക്ക് ആർക്കും. ഉണ്ടായില്ല വീട്ടില്.
പക്ഷെ അവക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഇത് ചിക്കൻ ബോക്സ് ആ ആ ചിക്കൻ ബോക്സ് ആ എനിക്കിത് വരും അങ്ങനൊന്നും ഇല്ലാത്തണ്ട് അറിയത്തില്ല ആ.
എന്നാ എല്ലാവർക്കും പറഞ്ഞിന്ന് എല്ലാവർക്കും പകരും. അവര് ഇത്ക്കെ പറഞ്ഞിരുന്നു പക്ഷെ മറ്റൊരാക്കണ്ടായില്ല.
എന്റെ മക്കൊക്കെ ഉണ്ടായിരുന്നു അതൊ ചെറുതില് വെച്ചരുന്നു അതുകൊണ്ട് മുഖക്കൊക്കെ നല്ല മുഖത്തൊ ഒക്കെങ്ങായി ഉണ്ടായിരുന്നു. മോന്. വലൃ കുയഴപ്പില്ലായിരുന്നു അവര് ആ ഹ ഹ അത് അന്ന്ങ്ങ് പോവും കൊറച്ചൊരു ഒരു വർഷം ഒക്കെ കഴിയുമ്പോഴത്തേന് ചെറിയ പ്രായത്തിൽ വരുന്നിത് ആഹ പിന്നെങ്ങ്. ആ ആഹ മണ്. പിന്നെ എനിക്കൊരു പ്രാവശ്യം മീസിൽസ് വന്നു ഈ അഞ്ചാമ്പനീന്ന് പറയുന്നെ.
ആഹ ആഹ.
അത് ഇപ്പോഴ ഒരു അഞ്ച് ഒരു പത്ത് വർഷ ആയിരുന്നുള്ളൂ ശരി ഒും അങ്ങ് പട്ടു പോയി വാ നിറയ അങ്ങ് ഇര ചുമന്ന് തടുത്ത് കുരുപ്പായിട്ട് വന്ന ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയി ഒന്നും കഴി ഇരിക്കാനും പറ്റത്തില്ല അതൊക്കെ സാധാരണ കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ് അത് ആ ഇന്ന അത്രേ കടുക്കത്തിന്നുല്ല എനിക്കൊക്കെ വന്നിട്ട് ഞാൻന്നിട്ട് സ്കൂളിൽ നഴ്സറിൽ പഠിപ്പിച്ചോ- ണ്ടിരുന്നരുന്നു ആ സമയത്തും ഈ കുഞ്ഞുമക്കൾടെ വന്നേ- ന്ന് പറയുന്നത് താണോന്തോ ആ ശരിക്കും ഞാനങ്ങ് വിട്ടു പോയി വീട്ടിലെ - ഒരാഴ്ച്ചാ കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാണ്
തന്നെയെ
അതുപോലെ ചിക്കൻ കുനിയാ അത് കേട്ടിട്ടുണ്ടായിരുന്നോ
ചിക്കൻകുനിയാ ആ പനില്ലേ
ന്നാ ആഹ പനി അത് അത് അത് കൊതുക് കൊതുകിൽനിന്നാണ്ട് വരുന്നരുന്നു പക്ഷെ ഇപ്പ ആ ഇപ്പ അതില്ല അന്നൊരു സീസണില് ഇങ്ങനെ
പുള്ളിക്കൊതുക്
ആഹ് ഹഹ് ഹഹ് ഹഹ്
ഒരു പുള്ളി കൊതുക്മന്നാണല്ലോ
വരുന്നതല്ലേ പകല് കടിക്കുന്ന കൊതുകി എന്ന വരുന്ന എന്നാ പറ
ആഹ അതിപ്പോ പകലിങ്ങനെ കാണുന്നുണ്ടോരോ കൊതുകളഞ്ഞി അത് വരാന എന്താന്നറിയില്ല
ആഹ് ഹഹ് ആഹ് ഹഹ്
അങ്ങനെ കാണുന്നുണ്ട്
നമ്മുടെ ഇവിടക്കെങ്ങ് അടുത്തൊക്കെ ഡെങ്കിപ്പനിയൊക്കെ ആയി ഡെങ്കിയൊക്കെ വന്നാ ഭയങ്കര അങ്ങ് പേടിയാ ഡേഞ്ചർ ആണങ്ങ് കൗണ്ടൊക്കെ കുറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആ കൗണ്ട് പെട്ടന്ന് കുറയും അതെ പിന്നെ കൗണ്ട് പറയുമ്പഴത്തേനെ അങ്ങ് പിന്നെ ക്ഷീണ അല്ലേ
അതെ മോൾക്ക് നാളെ കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞി-
അതിപ്പോ ഏത് പനി വാന്നാലും ഒരു കൗണ്ട് ചെക്ക് ചെയ്യാൻ പറയും നമ്മളൊരു പനി പനിക്കാലമായി ഹോസ്പിറ്റലോട്ട് എന്ന ഒടനെ അവര്
അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള
ആഹ് പനി കൊറവില്ലെങ്കിൽ പറയ്, കൊറഞ്ഞില്ലേ? ആ, ക്ഷീണമാണ്. ഇപ്പഴത്തെ പനിക്ക് അങ്ങനെയാണ്. ക്ഷീണം ക്ഷീണം. നമ്മുക്കൊക്കെ പകർന്നാ പിന്നെ നമ്മള് പിന്നെ പനിയാന്ന് പറഞ്ഞ
അതാണ്. നമ്മള് പിന്നെ എത്രായാലും എണീറ്റ്
എത്രായാലും കുഞ്ഞുങ്ങളങ്ങ് കിടക്ക നമ്മള് പിന്നെ എഴുന്നേറ്റല്ലേ പറ്റൂ. വേറെ ഓ
ഇല്ലാ.
രികെ നമ്മള് എഴുന്നേ പിന്നെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എനി, വൈകിട്ടത്തേക്കെന്തൊക്കെയാ പരിപാടി?
എങ്ങനെ?
വൈകിട്ട് ചായയ്ക്ക്
ചായക്ക് ഒന്നും നോക്കീട്ടില്ല. ഇന്ന് ഗസ്റ്റ് ണ്ടായിരുന്നു. ഉച്ചയ്ക്ക്, അപ്പം കൊറച്ച് തെരക്കിലേര്ന്നു. ഓല് പറയാതെ വന് ഇന്ന് പുട്ടാണെങ്കി ഞാൻ കറക്റ്റ് ഉണ്ടാക്കീട്ടെ ഉള്ളായിരുന്നു
ഓഹ് ശരി ശരിയെടാ ഞാൻ വിളിക്കാഡാ വിളിക്കാന്നെ